പരിപാടി പ്രത്യേകിച്ച് ഒന്നുമില്ല ഇങ്ങനെ
എന്തെന്ന സ്പെഷ്യല്
ഇന്ന് ബിരിയാണി ഒക്കെ ഇണ്ട് ഉം ഇന്ന് ഇതിലാ പോന്നളി ആഹ് മെച്ചമുണ്ട് ഇന്ന്
ഞെറ്റണ്ട അപ്പൊ ഇന്ന് ഇവിടൊ തന്നെയാണ് അതുകൊണ്ട് പിന്നെ വലിയ ഇതില്ല അന്ന് നെയിച്ചോറും റിണ്ട്
ആഹ് അങ്ങൊന്ന് പോവല്ലല്ലേ
പോവല്ലേ അപ്പൊ അങ്ങനെ വച്ചിക്കണ് എന്താണ് ചിക്കനോ ബീഫോ.
ബീഫ് ആണ് ങ്ങക്കോ ങ്ങക്ക് ചി
ഞക്ക് ചിക്കനാ പെരുന്നാൾ ബീഫ് കയിഞ്ഞില്ലേ.
ആഹ അഹന്നലെ അത് കയ്യ്ഞ്ഞിട്ടില്ലേ.
ഉം ഞങ്ങളതും ഉണ്ട് അവിടെ ഇവിടുത്തെ കഴിഞ്ഞിക്കുണട്ടോ എന്റെത് ഇപ്പളുംണ്ട് പ്രീ സർൽ.
ഞങ്ങളതു ഫ്രീസർ തന്നെ ഫ്രീസറില്. ചക്കിയും ദോക്കണ്ട്.
ചാക്ക ഫ്രീസർലൊക്കോ.
റിൽ കേറ്റി ആഹ പച്ചച്ചക്ക ഒന്നും ആവൂല.
തന്നെ പൗത്തത് എന്തേലും കാട്ടി വെക്കാൻ പറ്റുമന്നാവല്ലേ.
അത് ചെറയില്ല പൌത്തും ഞാൻ അതേപോലെ യൂട്യൂബില് കണ്ടക്കണു അങ്ങനെ ഒരു അങ്ങനത്തെ ഒരു കവർല്ലേ.
ആ.
അയിലിട്ടെക്കണ കണ്ട്ക്കണുന്ന്.
ആഹ ഇനിയിപ്പൊ കാക്കു വരുന്നണ്ട്‌ അതിനാണെങ്കി ചക്കാന്നൊക്കെ പറഞ്ഞ ഭയങ്കര ഇഷ്ട.
ഞങ്ങൾക്ക് പൗത്ത ചക്ക ആർക്കും ഇഷ്ടമല്ല പച്ചചക്ക ഞങ്ങള് കൂട്ടാൻ വെക്കാ അത് നല്ല ഇഷ്ടാ.
ആഹ് ഇതിവിടെ ഞ്ഞഞ് പൗത്തതാണ ഇഷ്ടം. അത്ങ്ങനെ ഇതാക്കും ഇങ്ങനെ ചോദിച്ചും കൊണ്ട് ങ്ങനെ അയ്ന് ചക്കിയും മാങ്ങിയയും കണ്ട കഴിഞ്ഞാ പിന്നെ. ചോറും ഒന്നും മേണ്ട ഫുള്ള് ചട്കെയ്ക്കനേരം. ആ് വരുവേ അടുത്താഴ്ചകായിട്ട് ത്തേയ്ക്ക്കാരം.
ആഹ് അപ്പം ഇനി ങ്ങൾക്ക് ഇങ്ങോട്ട് പോരാനും പോലണ്ടാവൂലലെ.
ഇല്ലേ അപ്പൊ ഞാന അങ്ങനെ പോണതാണ്.
ഇപ്പൊ എത്രീസം നിന്നിട്ടള്ളൂല്ലോ കൊറച്ച ദിവസംള്ളല്ല നിന്നിട്ട്.
ആരയ.
ങ്ങളെന്നാ വന്നേ.
ഞങ്ങള് ഇന്നല്ലേ ഇന്നലല്ല മന്യാന്ന്.
ആഹ മിഞ്ഞാന്ന് വന്നിട്ടോള്ളൂല്ലേ.
ല്ലേ കിട്ടുള്ളൂടി ശനിഞായറും ഉസ്കൂളിന്റെ ഇതിന് പോണല്ലേ.
കഴിഞ്ഞ ആഴ്ചീ വന്നീന്നോ.
ഇല്ലേ അന്ന് പെരുന്നാക്ക് വന്ന് പോയത അപ്പോ.
ഏ പിന്നെ വന്നിട്ടന്നെല്ല.
ഇല്ലേ പിന്നെ എപ്പളാ പോരുന്നത് ഒറ്റക്ക ആകുമ്പോ അങ്ങനത്തെരെ. തറവാട്ടിലാവകുമ്പോ നമ്മള അങ്ങനെ പായും ഒറ്റൊക്കെ ആവുമ്പോ പിന്നെ നമ്മ ആ ചെട്യേൾ നാനാ ൽക്കണം മറ്റേതുണ്ട് മറിച്ചത്ണ്ടറിഞ്ഞിട്ട് അങ്ങനെ നിക്കും.
കോയിതാറാവക്കണ്ടങ്ങക്ക്.
ങ്ങത്തെപരിപാടിയൊന്നൂല്യ കോയാളി തറാവിനൊയായി കഴിഞ്ഞാ എന്റെ ചെടികള പിന്നെ ഒന്നും ഉണ്ടാവൂല.
ഉം കോയാള് കോയാള് പിന്നെ വല്യ കുഴപ്പല്ലല്ലേ താറാവ്കളലെ അങ്ങനെ.
ഇയാള്ളോടി മുട്ടകോയെളില്ലേ അയിറ്റ ഒരു സാധനം മുളക്കാൻ സമയ്.
ഇവിടെ ഒന്നിണ്ട് ഒരു നാടൻകോയാണത്.
ആ നാടൻ കൊയിക്ക് അത്ര വല്യ കൊഴപ്പല്ല. പക്ഷെ മറ്റേ കോഴികളണ്ടല്ലോ ഈ മുട്ട കോഴികൾ ഈ ഇറച്ചി കോഴിന്റെ പോലത്തെ മ്മക്ക്.
പഞ്ചായത്ത്ന്നിട്ടണതല്ലേ അയിറ്റാങ്ങനത്തൊക്കെ കണ്ടാകൊത്തിയോണ്ടാക്കാര്.
ആ പണിയൊക്കെ കയ്ച്ചു.
ആഇവടെ അപ്പുറത്തൊന്ന് ഇങ്ങനെ വരി നാണ് അയ്റ്റങ്ങനെ കൊത്തും. ഇതിന് അങ്ങനെ കുഴപ്പൊന്നും ഇല്ലട്ടോ ഇത് ദിവസം മുട്ടടും.
ആ
ഒരു ഒരു പൊരുന്ന്ണീന്റെ മുന്നേ എന്തായാലും ഒരു മുപ്പയ് മുട്ടെങ്കിലൊക്കെ ഇടും.
അപ്പൊ സുഖാണ് ഒരു പത്ത് മുട്ട വെച്ച് കൊട്ത്ത് കയിഞ്ഞാലും. ബാക്കിലത് ആ വിരീച്ചിനെ ഇണ്ടെങ്കി സുഖാണ്. ചെലത് കൊത്തി കുട്ച്ചെ എക്കാരം.
ആ ഇത് അങ്ങൻത്തെന്നെ രണ്ട് കുറി വെച്ചു അയിന്ന് കൊത്തി കുട്ച്ച്നും ഇണ്ട് പിന്നെ കെട്ട് പോണും ഇണ്ട്.
പിന്നെ എന്തിനാ വെർതെ കളിണെത്.
ഇക്കുറി വെച്ചൊട്ക്ക്ണില്ല ഇന്നൊക്കെ പറിയിണ് ഇണ്ട്. എന്നിട്ട് അയിന് വെറുതെ ആ മു ട്ട വെച്ചൊട്ത്ത് അയ് വെറുതെ പോവാണ് അയിലാറെ നല്ലെ അമ്മക്ക്
തിന്നൂടെ അയിനെടി കോഴിയൊക്കെ ഇണ്ടെങ്കിൽ ക്ക് അങ്ങൻത്തെ കാര്യത്തിനൊക്കെ സുഖാണ് നോക്കി കഴിഞ്ഞാൽ മുട്ടന്റെ മുട്ടന്റെ ബുദ്ധിമുട്ടൊന്നും ഇണ്ടാവുലാ പിന്നെ നമ്മക്ക്.
ഞങ്ങളും ഇതേമായിരി മുട്ട കോഴി വാങ്ങണം ഇന്നൊക്കെ കെര്തിന്നു പക്ഷെ. ഇപ്പ അറിയും ഇതിനെ തന്നെ കൂടൊക്കെ അവ്ടെ വാങ്ങിക്കുണു.
തന്നെ വല്ലിയ കൂട് ഇണ്ടോ.
വെൽത് അർണാ അത്ര വെൽതൊന്നു അല്ല.
ഉം
കൊർച്ചൊക്കെ ചെർതാണ്.
കോഴിയാളെ വൾത്തുമ്പ എങ്ങനെ അറിയോ ഈ വല്ലിയ കൂട് വാണം ഇന്നട്ട് പൊർത്ത്ക്ക് വിടാതെ അയിന്റെ ഉള്ള് തന്നെ നമുക്ക് തീ തീറ്റ കൊട്ത്ത്.
ആ ഞങ്ങൾ മറ്റേ ആദ്യം ഞങ്ങൾ കൂടിര്ന്നേ. ക്കി കോഴി വാങ്ങിനി എന്താ മറ്റേ സ്പ്രിങ് കോഴി ഇല്ലേ.
ചെറെ കുട്ടിയാളോ.
ആ അയിറ്റ നല്ലോം വെൽതായിന്നു. ഇങ്ങട്ടോ എത്രണ്ണാപ്പം ആറെണ്ണം ഏഴണ്ണോ ഇണ്ടായിന്നു.
അയ് ചെറിയ അഞ്ചുർപേക്കും പത്തുർപേക്കും ഒക്കെ കിട്ടും ചെറിയ കുട്ടിയാളെ അങ്ങൻത്തിറ്റാളെ വേട്ച്ച് കഴിഞ്ഞാ സുഖാണ് ആ ന്നാ ചെലെയ്റ്റ നല്ലോണം ഇണ്ടാവും ചെലെയ്റ്റ വേംചത്ത് പോവും ചെയ്യും.
ച്ച് ആ നെറ്റ് യില്ലെ
ആ അത് ക
അയ് കെട്ടിയാണ്ട് അയിലു അയിന്റെ ഉള്ളിൽ ഇ ഇന്നട്ട് വളർത്തിക്ക്ണ് അയ് നല്ലോം വെൽതെന്നു ഒന്നും കൊണ്ടൊവൊന്നും ഇല്ലല്ലോ.
ന്റെ ഉള്ളിൽ കൊണ്ടോവൂലാ. പിന്നെ എന്താറിയോ ഞമ്മക്ക് അപ്പ അമ്മളോടെ അയ് വളർത്തുമ്പോ ഇത് മറ്റുള്ളൊരെ തൊടു പോയിട്ട് കണ്ണി കണ്ടത് കൊത്തും ഇതാക്കും ചെയ്യുമ്പോ ഓലെ പിരാക്കും വേണം നമ്മക്ക് ആകെ എടങ്ങെർ ഇണ്ടാവ ഞമ്മളോട്ന്ന് വുടാതെ ഞമ്മൾ ഇങ്ങനെ വളർത്തണം. ഇപ്പൊ ഞങ്ങളെ തറവാടിന്റെ അട്ത്ത്.
ത്ത് അയ് നല്ലൊ പക്ഷെ ഐറ്റം കൊറെ എണ്ണം ചാവുലെ എല്ലാ ര്ക്കും അതിശയെന്നു ഇങ്ങനെ വളർന്ന്ട്ട്.
ഇപ്പ നല്ലതാണെങ്കി ചെലപ്പം ഇങ്ങട്ട് ഇണ്ടാവും. അല്ലെങ്കിൽ ചെലെതാണെങ്കിൽ പെട്ടന്ന് ഇങ്ങട്ട് ചാകും ചെയ്യും. ഇപ്പൊ ഒര് പെണ്ണ് ഇതേപോലെ ഞാന് ഇൻസ്റ്റാഗ്രാമ് തൊർന്നപ്പോ കണ്ടിനുട്ടോ ഇങ്ങനെ വളർത്തിയെത് വൽതെയിനുട്ടോ അന്നെന്നെ ആൾക്കാർ ഇങ്ങനെ പറിയിണ് ഇണ്ട് അയിനോട് കമന്റിൽ അത് ഇണ്ടാവൂലാ അധികം കഴിഞ്ഞാ അയ് ചാവുംന്ന് പറിണ്ട് ഇന്നട്ട് അയ് വല്ലെതായി ട്ട് ഇതേപോലെ ഓൾ പിന്നെ അട്ത്ത വീഡിയോ ഇട്ടിന്നു. ഇങ്ങട്ട് നോക്കെ ചാകുംന്ന് പർണത് ആ കളർ കോഴി കുട്ടിളെ വേട്ച്ച് ട്ട് പിന്നെ വല്ലിയെ വെള്ള ബ്രോയിലർ കോയി അയിക്ക അത്‌ വല്ലെതായിറ്റ് ഇങ്ങട്ട് ഓള് വീഡിയോ
ക്കുണ്ടായിന്നു അങ്ങനെ ഒന്ന് രണ്ടെണ്ണം വാങ്ങിനു ഞങ്ങൾ അയില് ഒന്ന് ഇണ്ടായി. അയ് ഇങ്ങനെ വെൽതാവ്ണോട്ത്തോളം കളറ് കൊർൺ കൊർൺ ലാസ്റ്റ് വെള്ളാവോലോ.
ആ ഇറ്റളെ അയിനെടി കളർൽ മുക്കാണ് അതെ
ആ ഇങ്ങട്ട് ലാസ്റ്റ് വെള്ള കളർ ആക്കാരം ആ കോഴി
ആഹ് അയിറ്റാളെ വെറുതെ ഓര് ഇങ്ങട് മുക്കി ഇങ്ങാണ്ട് ക ഒരു ഇതില് കൊണ്ടോന്ന് വരും കൊറച്ച് കഴിയുമ്പ വെള്ളയാവും. എന്നിട്ട് ആ പെണ്ണിന്റെ തടി വല്യേതായിനുട്ടോ അങ്ങട്ട് ഇണ്ട് പിന്നെ അത് പിറ്റേ ദിവസം വീട് ഇട്ടിക്കണു ഞ ഞാന് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കണ്ണ് തട്ടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല്. വിശ്വാസം ഉണ്ടായിരുന്നില്ല. ഇപ്പ എനിക്ക് വിശ്വാസായി പറഞ്ഞുങ്ങാണ്ട് മൊത്തം മൊ പറയണേ പത്ത് പന്ത്രണ്ട് എണ്ണം.
ഒക്കെ
വയസ്സുകളാ അറിയോ?
ഈ കോയീടേ മരിപ്പ് ഇങ്ങനെ തൂങ്ങി നടക്ക് തൂങ്ങി അയിന്റെ ചീര നെറഞ്ഞിക്ക് അത്രെ
നെ നെയ് മല ചീര നെറയാ കഴിഞ്ഞാല്.?
അയിന്റെ എന്താ അത് തിന്നതൊന്നും ദഹിച്ചാതെ
ആഹ് അങ്ങനെ വടെ അയ്നുള്ളില് നിക്ക്ണ്ടാവും. എടി പ്ലാസ്റ്റികൊക്കെ ചെലപ്പൊ കൊത്തിത്തിന്നണണ്ടാവും അതൊന്നും ദയിക്കൂലെയ്
പിന്നെ ങ്ങള്ങ്ങനെ തിന്നാനും വല്ലാതെട്ടൊട്ക്കലില്ല ഇതിന് നറയാതെങ്ങനെ ട്ടൊട്ത്ത്ട്ട് ഏയ് ഇതാകാതെങ്ങനെ ട്ടൊട്ത്ത്ട്ടെന്താ
അങ്ങനാ അയ്റ്റ്യേക്ക് അയ്റ്റ്യേക്കാവശ്യള്ളതെ അയ്റ്റ തിന്നോളൂ പക്ഷെ ദഹനത്തിനെന്തെങ്കിലും പ്രശ്നണ്ടാവും. ഇമ്മാനോട്‌ ഞ് മേല ക്ക് പോവുമ്പ മൃഗ ടാ ആയ്ട ആശ്പത്രിന്ന് എന്തേലും മര്ന്ന്ണ്ടോ ന്ന് ചോയ്ച്ചോക്കാം പർഞ്ഞാ മതി.
ആഹ് അങ്ങനെ പർഞ്ഞീന്നു രണ്ടീസം മറ്റേ കഫ കെട്ടായ്ന്നു വൽച്ചെയ്നത് ഇങ്ങനെ വൽച്ച് നടക്കേ കുട്ട്യേളമായി ട്ടി അയില് അയ്ന് ല്ലെ മര്ന്നൊക്കെ കൊടുത്താത് ശെരിയായപ്പൊപ്പ താണ്.
എന്താ റ്യോ ഇങ്ങനെ മുട്ടക്കെണ്ട തെര്നെ കോയാൾക്കൊക്കെ എന്തേലു ആയിക്കഴിഞ്ഞാല് അമ്മക്ക് ഒരെടങ്ങേറാണ്.
ആഹ് ആഹ് എന്നാലും ദിവസം മുട്ട ടും ഇപ്പ എത്ര ങ്ങാനും ദിവസയ്ക്ണ്ന്ന റ്യോ.
ആഹ്
കൊറെ മുട്ടയിര്ഞ്ഞ്ണ്ട്.
ആഹ്
ഉം പൊരുന്നാലും തെന്നെ ഇഞ് പൊര്ന്നൂല്ല.
ആഹ് അപ്പതൊണ്ട് തിന്നാലോ. ഇനി മുട്ടല്ലാന്ന് ല്ലെ പരാതിണ്ടാവൂല
കൊക്കണ്ടാക്കല്ലേ ങ്ങള്?
കേക്ക് ഞാനിപ്പോ ആ സെന്നുന്റെ ബർത്ത്ഡേക്ക് ണ്ടാക്കി.
ആഹ് അ രണ്ടാം രണ്ട് വയസായിലെ?
യ്യ് ണ്ടാക്കല്ണ്ടോയ്ക്കാ.
ക്രീമൊന്നും മാങ്ങാതെങ്ങെനെണ്ടാക്ക്യോക്കും.
ആഹ് ക്രീമിന് അധിക വെല്ലെന്നുല്ലെടി എംമ്പോർപ്യൻ്റിം എഴ് വോർപ്യൻ്റൊക്കെണ്ടാവും.
ക്രീമ്ത് വരെ വാങ്ങിണ്ടാക്ക്യോക്കി ഇല്ലാ അത് ഇങ്ങനെ മ്മപ്പളും പറയും ഇങ്ങനെ അ ക്രീം വാങ്ങിണ്ടാക്ക
വാങ്ങാ കിട്ടും അങ്ങനെ മിക്സിലാണെങ്കി അങ്ങനെ അതേക്കാക്കിയാലും മതി.
ആഹ് ഞ്ഞി ങ്ങനൊന്ന് വാങ്ങിണ്ടാക്കി ഓക്കണം ഇങ്ങനെ പറയ്ണ് ണ്ട്.
എന്തങ്കിലും തൊടങ്ങി ഒക്ക്യമതി അപ്പോ ചെലപ്പോ ണ്ടാക്കുന്ന സക്സസ് ആയി കഴിഞ്ഞാ അത് ബിസിനസ്സ് ആയിട്ട് മുന്നോ ട്ട്ണ്ടാവാ എന്നോട് ഇങ്ങനെ ചോദിച്ച്ണ്ടട്ടാ അപ്പ ആള് ആൾക്കാര്ങ്ങനെ ചോദിക്കണ്ട് പ്പൊ ബർത്ത്ഡേ സ്റ്റാറ്റസ് വെച്ചപ്പൊണ്ടാക്കി തെരോ ണ്ടാക്കി തെരോ ചോദിക്ക്‌ണ്ട് നിക്ക് നേരം കിട്ട്ണ്ല്ലെടി ഓന് കുടിത്തതും
ഒക്കപ്പാടെ നേരം ആൺകുട്ട്യേളയാ തന്നെ പിന്നെ പെരും തല്ലും
ഞാൻ പറയെന്റെ ആണും കണ ക്കാണ് പെണ്ണും കണക്കാ വികൃതി ആണ്ട് താണ് ഓന് ഒറങ്ങണ സമയത്താണ് ഞാനൊന്ന് പൊറ്ത്ത്ക്ക് എറങ്ങട്ടോ ദീക്കൊക്കന്ന് പിന്നെ ഒന്ന്
ചെടിളൊക്കെ നോക്കാനപ്പത്തന്നെ ഓയിവ്ണ്ട
ആ അന്ന് ഞമ്മള് നോക്കിട്ട്ല്ലങ്കി ചെടിളൊക്കെ ങ്ങനെ മൊരടിച്ച് അവ്ടെ നിക്കും ചെയ്യും ഒരു നിർത്തം.
ആ ഞങ്ങള തന്നെ ഇപ്പ ആ പുല്ലെളൊക്കെ പോയിക്ക്‌ണു ഇപ്പ പറ്റേ പോയി.
അ ഇങ്ങനെ നോക്കി നോക്കി ഇങ്ങനെ നടക്കണം അയിന്റെ ചോട്ട്ക്ക് ഇങ്ങനെ ന്തേങ്കി ചാണകപ്പൊടിയോ എല്ലുപൊടിയോ ഞാന് കൊറച്ച് ചാണകപ്പൊടീം എല്ല്പൊടീം അതുപോൽ തന്നെ പിന്നെ ഇതുണ്ട് എൻ പി കെ ന്ന് പറഞ്ഞിട്ടൊരു രാസവളം ഉണ്ട് അതൊക്കെ അവിടെ വേടിച്ച് വെച്ചേക്കുവാണ് ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പോ നുള്ളിച്ച് നുള്ളിച്ച് ച്ച് ഓരോന്ന് ഓരോന്ന് അങ്ങനെ ഇട്ട് കൊടുക്കും
ആ ഞങ്ങൾ അതിനൊന്നും ചെടികൾക്ക് ഒന്നും ഇട്ട് കൊടുക്കില്ല ഇങ്ങനെ റംമ്പൂട്ടാന് മൂച്ചിക്ക് അങ്ങനെ ഇട്ടുകൊടുക്കും ആ ഇക്കുറി കൊറേ ഇണ്ടായി
ആ ഉദാണ ഞങ്ങൾക്ക് പൂത്ത് കഴിഞ്ഞു
ആ ഇവിടത്തേം കയിഞ്ഞുപോയി മരം കാലിയായി കുറഞ്ഞൊരു നാ നാലഞ്ചെണ്ണം അങ്ങനെ നിക്കണ്ട്
ഇപ്പൊ ഇനി രണ്ടാവട്ടം കയ് പൂക്കണുണ്ടോടിയെ ഞങ്ങളത്
മേ ഇതൊന്നും പൂക്ക്
ഞ ഒരു തരായി കഴിഞ്ഞൂട്ടോ എടുത്തെങ്ങാണ്ട് ഫുള്ള് ആയി ഇതൊരു അഞ്ചാറ് കിലോത്തിന്റെടുത്ത് കിട്ടി ഇക്കുറി പിന്നെ അത് കഴിഞ്ഞിട്ടും ഇ ഇപ്പോ രണ്ടാവട്ടം ഉണ്ട് പിന്നെയും പൂത്ത് വരും ഞാൻ ഇപ്പഴാണ് ഇപ്പ അടുത്താണ് ഞാൻ എല്ലുപൊടിയും ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തത് ഇപ്പണ്ട് പൂക്കുണു
ഇവിടുത്തേം അങ്ങനത്തെ തന്നെ ഈ കഴിഞ്ഞകുറി ഒന്നും ഇത്രേം ഉണ്ടായിരുന്നില്ല ഇക്കുറി നല്ലോ
അതിന് ഓരോ കൊല്ലം ക കഴിഞ്ഞകുറി ഞങ്ങൾ ഈ മാതകം അഞ്ചെണ്ണം ആറെണ്ണം ഒക്കെന്ന് കുടിയിരുന്നിട്ടില്ലല്ലോ
ത്തോളം കൂടും
കൂടി കൂടി വരുന്നുണ്ട്
ഇവിടത്തെ ഇതേപോലെ കഴിഞ്ഞ കൊല്ലത്തിലേറെണ്ടായിക്കോണു എന്നിട്ട് ആ ഇക്കുറി ഒരു അഞ്ഞൂറെണ്ണം ഒക്കെ എന്താലും ഉണ്ടായിട്ടുണ്ടാവും
എന്താറിയോ പൊറത്തുന്ന് മേടിച്ചുമ്മൊ എന്തൊരു പൈസയാന്നറിയോ
ആ അത് ഞങ്ങള് എല്ലാർക്കും ഇങ്ങനെ കൊടുത്ത് ഇരുവണ്ണീച്ചൊക്കെ എല്ലാർക്കും കൊടുത്തു
ണ്ടാവുള്ളൂ ഞങ്ങൾ ദേ തറവാട്ടി കൊടുത്തു പിന്നെ അപ്പറത്തോൽക്കും ഇപ്പറത്തോൽക്കും പിന്നെ കുട്ടികളാണെങ്കി കാണുമ്പ കൾ കാണുന്നോടുത്തന്നെല്ലേ ഒന്ന് തരുവോ
ആ ഇവിടക്കും വരും ഓരോ കുട്ടികള് ഇങ്ങനെ വരും ഒന്ന് തരോ ഒന്ന് ന്ന് ചോദിച്ച് ചെലവർ കാണാതെ പറിച്ചു പോകും ആ ഞങ്ങളു ഇതേമാതിരി ആ പച്ച അയിന് ആ മഞ്ഞ കളറാവൂല്ലേ അപ്പ തന്നെ വരും അ അപ്പൊ പൂത്തിട്ട് ട്ടില്ലാന്നൊക്കെ പറഞ്ഞോണ്ട് അങ്ങനെ നിർ ആ ആ ക്കൊടെ